ആ എന്തൊക്കെയ എന്താ വർത്താനോ സുഖല്ലേ ഹലോ കേക്കുന്നില്ല കേക്കുന്ന
ആഹ് കേക്കുന്നുണ്ട് നല്ല വിശേഷം
സുഖല്ലേ പണിയൊക്കെ കഴിഞ്ഞോ ആഹ കൊറച്ച ടൈം പിടിപ്പണ്ട എന്ത്ന്നാവോ എല്ലാടത്തും ഉണ്ട് ഇപ്പോ ഉ എല്ലും ഉണ്ട്പ്പോ
പിന്നെ ആ പണിയൊക്കെ ഒരുക്കി
ഉം പിന്നെ എന്ത ഉച്ചക്കേക്ക് തിരുമ്പല്ലാം ഗുള്ളിയൊക്കെ കഴിഞ്ഞലെ
ആഹ് കോഴിയും ചോറും
ഏഹ് ശരി മക്കളൊക്കെ ഒന്ന് സ്കൂളിലാത്തസല്ലേ
ആഹ് കളിക്കുന്നുണ്ട്
ഉം ഉം
പിന്നെ
എന്തൊക്കെയ മഴ ഉണ്ടാങ്ങിട്ട്
രാവിലെയൊക്കെ നല്ല മഴ പെയ്തു ഇപ്പൊന്നന്ന് ചോർന്ന് നിക്കുന്നുണ്ട്
ഏഹ് ഇന്ന ഇങ്ങോട്ട് മഴല്ല ഇന്നലൊക്കെ എന്തോരം മഴായിരുന്നു ഇന്ന് മ ഇല്ലാത്തുകൊണ്ട് പുറത്തനിന്ന് അടുത്തക്ക് കയറാനും വയ്യ ഓരോന്നന്ന് മുറ്റത്ത് കട്ടിട്ടും മകത്തക്ക എടുത്തിട്ടും ഇ തന്നെ പരിപാടി ഈ കുട്ടിയോള്ള ഡ്രസ്സ് ഒന്നും ഇങ്ങണ്ട് ഉണങ്ങി കിട്ടൂലല്ലോ
കിട്ടുന്നില്ല ഭയങ്കര എടങ്ങേറാ
ങ്കരെടെങ്ങേറാ ഒണങ്യാലും ഉണങ്ങ്യാ ഒര്ജായി സ്മെല്ലേകാരം
തന്നെ. മഴക്കാലത്ത് ഭയങ്കര ഇടങ്ങാറ് ഡ്രസ്സൊണക്കാനാ ഈ എടങ്ങാറ്.
അതോ പറയാനന്നല്ലോ ഡ്രസ്സ് എടുക്കാനും അടുപ്പത്തിക്കാനും ഇത് രണ്ടു ഭയങ്കര ബുദ്ധിമുട്ട്. രണ്ടും ഇങ്ങടെ നടന്നിട്ടൂല അട് പ്പുങ്ങണ്ട് പൊയഞ്ഞ് പൊയഞ്ഞ് പോയിഞ് പോയിഞ് മണിക്കൂറുകളാവും ഡ്രസ്സും അതേപോൽ തന്നെ അഞ്ച് ആറും ദവസാവും.
ആഹ് അതന്നെ. എനിക്ക് പിന്നെ ഗ്യാസാ എന്റെ പൊരക്ക് അടുപ്പില്ല.
ഏയ് അഹ് ശരി. ഗ്യാസ് അന്നേരം നറച്ച് കിട്ടുവോ വേം വേയം
നാപത്തഞ്ചീസം ആഹ് കിട്ടുന്നുണ്ട് രണ്ട് കുറ്റിണ്ട്.